ഹലോ ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷാണ് സുഖണെ
ആഹ് പിന്നെ ഞാന് ഞാൻ നിനക്ക് നേരത്തെ വിളിച്ചിരുന്ന് അപ്പൊ അങ്ങോട്ട് കിട്ടില്ല പിന്നെ നിങ്ങടെ പഞ്ചാ പിന്നെ മെൻസ്‌ട്രുൽ കപ്പ്‌ വിതരണം ചെയ്താതിന് അത് കിടിരുന്നോ വിട്ടി കൊടുത്തിരുന്നോ
പഞ്ചായത്തിലോ
ആഹ് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങക്കൊക്കെ മെൻസ്ട്രുൽ കപ്പ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പദ്ധ തിടെ ഭാഗായിട്ട് നിങ്ങക്ക്
ഞമ്മള് ഞമ്മടത്തെ അവിടെ ചോദിച്ചീനീ മെമ്പറ് ചോദിച്ചീനി അപ്പോ
ആഹ്
ഞാൻ പിന്നെ അത് യൂസ് ചെയ്യല്ല അപ്പോ വണ്ടാർന്ന് പറഞ്ഞു
ഓ അത് ശരി. ഷെ നല്ലതാണ് യൂസ ആണ്ന്നൊക്കെ നല്ല യൂസും യൂസ്ഫുൾ ആണ്ന്നൊക്കെ പറെണെ കേക്കാ. എല്ലാരെ
ഞാനത് വെരെ ഇൻക്ക് ആഹ് ഒരു എന്താറിയില്ല ഒരു യൂസ് ചെയ്യാനോരു പേടിയാണ്
ആഹ് ശെരി പഷെ അപ്പൊ നിങ്ങെളെന്താ പേടാണോ യു
പിന്നെ അതാണ് അത് ഞാൻ യൂസ് ഫസ്റ്റ് ആയിട്ട് നമ്മള് യൂസ് ചെയ്യാണ്.
ആഹ്.
ത് എങ്ങനെയ ഒന്ന് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും പക്ഷ ഇനിക്ക് എന്താ അറില്ല ഒര് പേടിയാണ്
എഴുതി കൊട്തപ്പോ അപ്പൊ ഞാന് ന്റെ ഫ്രണ്ടിനോടൊക്കെ സം സംസാരിച്ചപ്പോ അവള് പറഞ്ഞു അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തവരോക്കെ ഊസ് ചെയ്യണ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ണ്ടാവില്ല നമുക്കൊരു ധൈര്യായിട്ട ഒരു സ്ഥലത്ത്ക്ക് പോവാം. ഞാനൊക്കൊ പാഡ് യൂസ് ചെയ്യണ ആളാണ് അപ്പൊ എന്താ പറയാ എവിടക്കെങ്കിലും പോവാണെങ്കില് പ്പ നമുക്കിപ്പ ചെല ദെവസ ഡേറ്റ് ഒക്കെ അങ്ങോട്ടു ഇങ്ങോട്ടു മാറാണെങ്കിലൊക്കെ നമുക്ക് ആഹ് അമ്മള പാഡ് കം മുകൂട്ടി ഇൻസർട്ട് യ്തിട്ടാണ് പോണത്. അപ്പം ചെല സമയത്ത് അമക്ക് ആ ആയിക്കോള്ളണം ന്നില്ല അമക്ക് പേടിഓണ്ട് അമ്മള് എന്തെങ്കിലും ആയാലോന്ന് ചാരിച്ചിട്ട് അങ്ങനെ ചെയ്താ പോകുന്നേ അപ്പം ചെയ്താവുമ്പോ അതിന്റെ ആവശ്യന്നുമല്ല കാരണം അമ് പിന്നെ അതേപോലെ ഈ ഓവറ് ഇണ്ടാവണ സമയത്ത് അതൊന്നും മ്ക്ക് അത്രന്നും ണ്ടാവ കാര്ണം ഒരു പേട അല്ലെങ്കിൽ വെള്ളം നെൽത്ത്ക്ക് വീണാ അത് എത്രതോളം സ്പ്രെഡ് ആകുംന്ന് മ്മക്ക് അറിയാലോ.
ആഹ് ആഹ്.
അതേപോലെ അങ്ങനെ പിന്നെ ഏതായാലും ഹൈജീനിക് ആയിട്ട് അമ്ക്ക് ആഹ്
ആഹ്
ആഹ് പിന്നെപ്പ മക്കക്കൊക്കെ പാമ്പേസ് യൂസ് യ്യുന്നില്ലേ പ്പൊ നമ്മള് പണ്ടത്തെ മ്മമാരെ കൊ പറയല്ലോ പാമ്പേസ് യൂസ് യ്യാ പാടില്ല അവര്ക്ക് മ് ന്താ പറയാ? ആഹ് കോട്ടന്റെ കഷ്ണങ്ങള് ആണ് പഷെ എനിക്ക് തോന്നുന്നു കൂടുതല് പാമ്പെസാണ് നല്ലെന്നാ എനിക്ക് തോന്നുന്നെഹ് ട്ടോ കാരണം ന്താ ച്ചാല് ക്രീമും തോക്കെ
ത്തിന്റെഈർ പ്പൊന്നും ഉണ്ടാവിലല്ലോ അവ്ടെ.
ആഹ് അതെ അതെ കാരണം എന്താ പറയാ? അല്ലെങ്കി മക്കളിങ്ങനെ മൂത്രത്തിൽ കെടന്നിണ്ട് ഒർക്കത്തിലായാലും മൂത്രത്തില് കെടന്നിട്ട് അവ്ടെ അഹ് ബാക്ക് പോഷന്നല് നല്ല രീതില് റാഷസും കാര്യങ്ങളും ചൊറിച്ചിലൊക്കെ ണ്ടാവും മക്കക്ക്.
ആഹ് ശരിയാണ്
ഇതാവുമ്പോ അങ്ങനെ ആഹ് ഒരു കൂള ആയിറ്റ് എനക്ക് ഒറക്കും ഒരു മുറിയില. ഒറക്കത്തിൽ ഒരു പ്രശ്നം വരില്ല ആഹ് മുറുകി കിട്ടൊക്കെ ചെയ്യും. അതെ. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ളതാണ് കൊർചോരു ബുദ്ധിമുട്ടായിട്ട് അമക്ക് ഫീൽ യ്യണെ കാരണം അത് അപ്പം ഹരിതകർമ്മസേനയാലും അങ്ങൻത്തെ ഒരു തായാലൊന്നും അഹ് കൊണ്ടോലല്ലോ
ആഹ് കൊണ്ടോവുല.
ഉം നിങ്ങള് എങ്ങനെണ് പ്ലാസ്റ്റിക് ഒക്കെ എങ്ങന്യേണ് എന്താണ് ചെയ്യാറ്?
ഞമ്മള് അങ്ങനെ ഓല് വേസ്റ്റ് കവർ ഓല് പിന്നെ റംസാന്റെ ഓല്കൊടു
ആഹ് ആഹ് അത് എല്ലാ മാസവും ഉണ്ടാവോ
അവല്ല ആഹ് എല്ലാ മാസവും വരും എല്ലാ മാസം വരും ഇപ്പൊ രണ്ട് മാസംപ്പ ഞാൻ വീട്ടിലില്ലേനി വീട് വന്ന സമയത്ത് അന്നേരം പിന്ന പിന്നെ ഒരുമിച്ച് ഇപ്പം വെക്കേഷന് ഒരു ദിവസം കൊടുത്ത പോലെ ഇറന്ന് ഇത് നമുക്കൊരു മാസത്ത ആക്കി എടുക്കാൻ പറ്റും പിന്നെ രണ്ടോ മൂന്നോ മാസ ആക്കണം
ഓ അത്രത്തോളം ഉണ്ടായിരുന്നു അതെത്ര എത്രത്തോളം ഉണ്ടായിരുന്നു എത്ര ചാക്ക് ഉണ്ടായിരുന്നു
ഒരു രണ്ട് ചാക്ക് രണ്ട് ചാക്ക് നല്ല വല്യ ഫുൾ ചാക്ക് അപ്പം
അപ്പൊ യൂസർഫീയും എ ഏറെ കൊടുക്കണോ
ആഹ് അപ്പ ഞാത് മൂന്ന് മാസാക്കിയിട്ട് ഇടുത്തു ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളൂ ഓലത് ഫുള്ള് ഒരു കവറിലൊരു കൊടയും ഒരു പ്ലാസ്റ്റിക് കവറില് ഇങ്ങട്ട് പിന്നെ ഇതി ഇങ്ങനെ ഓരോന്നും ഒരു പിന്നെ ആഹ് അപ്പൊ അങ്ങനെ വേറെ വേറെ ആക്കിയപ്പൊ അവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാനും കുറച്ചൊക്കെ ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുത്ത് പിന്നെ അവരും ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിഷ്ട്ടൊള്ള ഇത്ര ങ്ങൾ വേണ്ടത് അങ്ങനെ ചെയ്തോളിയാണ് അപ്പൊ ഒരു മൂന്ന് മാസ ആക്കിയിട്ട് എന്നാലും ഈ പ്ലാസ്റ്റിക്കൊന്ന് കൊണ്ട് പോയാൽ തന്നെ മനസ്സിനൊരു സമാധാന
അതെ അതെ പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കാന്നൊക്കെ പറയണ ഭയങ്കര ബുദ്ധമുട്ട ഈ മയക്കാലത്താകുമ്പ പ്രേത്യേകിച്ചു കത്തിക്കാൻ പാടില്ല എന്തായാലും അത് ഡിസ്പോസ് ചെയ്താലും ആ തൊടുവിലൊക്കെ ഇങ്ങനെ കിടക്ക അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ തുണികൾ കുപ്പിച്ചില്ല അതൊന്നും കൂടുതലും പ്ലാസ്റ്റിക്ക കൊണ്ടോവാറ്
ആഹ്
ഈ ചെരുപ്പ് പഴയ ചെരുപ്പ് അതൊന്നും കൊ
ആഹ് ചെരുപ്പ് അയ്നൊക്കെ ഒരു ടൈമുണ്ട് ഓര് വരുന്ന സമയത്തേ അതെടുക്കുന്ന ടൈമുണ്ട് അപ്പൊ ആ സമയത്ത് മാത്രേ എടുക്കുള്ളൂ
ഇങ്ങനെയിരുന്നു
ന്നാലും അത് ഒരു സമയത്ത് എടുക്കും അതുകൊണ്ടൊരു സമാധാനം നമ്മുക്ക്
അതെ അതെ ഉം ഞാൻ സ്റ്റോർ ചെയ്ത് വെകലന്നെയാണ് ഉം ഇങ്ങനെ ഇണ്ടാവുമ്പോ എന്തായാലും പി
ഇങ്ങനെ കിടക്ക എട ഒഴിവാക്കാനും സ്ഥലം നമ്മള കൂടെ ക്കന്ന് പറഞ്ഞാല് ഒരഞ്ച് ആറ് സെന്റ് ഒക്കെ ആറര സെന്റ ഒക്കെ ഉള്ളൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും ഒഴിവാക്കാനുള്ള ഒരു ഒരു സ്പേസ് ഇല്ല
സ്പേസില്ല അതെ അപ്പൊ അവൾ ഞങ്ങള അവിടെ അങ്ങനെ തന്നെയാണ് എന്താ പറയാ അങ്ങനെ കുറെ സ്ഥലം സ്ഥലത്തിന്റെ മാത്രമല്ല പിന്നെ വേസ്റ്റ് ആവുമ്പ നമുക്കത് അങ്ങനെ പുറത്ത് കളയാൻ നമ്മള് അതൊരു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ വീടിനു വൃത്തി വൃത്തികേടായി കിടക്കും അങ്ങനെ പിന്നെ കൊതുക് കൊതുക് ശല്യം കൊതുകുണ്ടോ ഇപ്പൊ ഒരു കൊതുകിന്റെ ഒരു സീസൺ ആണല്ലോ
ആഹ് കൊതുക് ഇപ്പൊ ഞമ്മള് എന്റെ വീട്ടിലാണുള്ളത് ഇവിടെ നല്ല കൊതുകാണ്
ഉം
നമ്മൾ അവിടെ അങ്ങനെ കൊതുകില്ല എന്താന്ന് അറിയില അവിടെ അങ്ങനെ കൊതുകിന്റെ പ്രശ്നല്ല ഇവിടെ നല്ല കൊതുക് അവിടെ കൊറച്ചൊരു പിന്നെ ഒരു കുറച്ച് താഴൊക്കത്ത് കുറച്ച് തൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളരു സ്ഥല ആയതുകൊണ്ട് പച്ചപ്പും ചെടികളും മരങ്ങളുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്
ആഹ് അതക്കും വേണെങ്കിൽ എന്താ പറയാ ആഹ് എന്തായാലും എന്താ പറയാ കൊതുകള് നല്ല സൂക്ഷിക്കണം വെള്ളം കെട്ടി നിക്കണന്നൊക്കെ ഉണ്ടെങ്കിലേ
ആഹ് മഴക്കാലം ഇനീപ്പ രോഗങ്ങളും ആഹ് അതാണ്
ഉം ഓ ഞങ്ങളും ഞങ്ങളവിടെയും കൊതുകുകൾ ഇല്ലാട്ടോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളില്ല മറ്റേ കൊതുകളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ പൊതുവേ എന്നാൽ ഇപ്പം നമ്മള് തറവാട് വീട് അങ്ങൻത്തെ വീട് എപ്പോഴും ആഹ് ആഹ് ആൾക്കാരള്ള വീടകുമ്പോ എപ്പോ എപ്പഴും ഫ്രണ്ട്ഡോറും അല്ലെങ്കി ജനകള്കളൊക്കെ തൊറന്നിടും അപ്പൊ നമ്മളിപ്പോ സിംഗിൾ ഫാമിലിയായോണ്ടന്നെ എന്താ പറയാ ആരും തെർന്നിടാനു ഇതൊന്നുല്ല അപ്പ പിന്നെ എപ്പളും ക്ലോസ്ഡ് ആരിക്കുപ്പം പിന്നെ അങ്ങനെ ജീവികള് വരില്ല ഇപ്പൊ ഒരു കൊതുകൊക്കെ കേറി കയിഞ്ഞാപിന്നെ അത് പോവാനും ഭയങ്കര പ്രയാസാണ്
ആഹ് അകത്ത് കേറികയിഞ്ഞാൽ ആഹ് ശേ ജനലതൊക്കെ നമ്മളടു തുറന്നിടു വേണം എയർ സർക്കുലേഷൻ നടക്കണെങ്കിൽ
ആഹ് അങ്ങനെ തെറന്നിടും പശെ ഒരു ഉച്ച സമയത്ത് അങ്ങനെ ഈ ഈ ഈ വൈ വൈന്നേരക്കെ ആഉമ്പോഴ കൊതുക് നല്ലോണങ്ങ്ട്ട് കൂടി വെരന്നത് ആ ഒരു സമയമാവുമ്പളേ ഇപ്പൊ വീട്ടലൊക്കെമ്പോ ചന്നന തിരിയോ തറവാട്ടില് ചന്ദനത്തിരിയോ അല്ലെങ്കി ഇങ്ങനെ ചേരിയും ഇതൊക്കെ ഇട്ട് പോകേപ്പിക്കചെയ്യും ഉം ശെ അസുഖങ്ങളുണ്ടാകുമ്പോ നല്ലോ ശ്രദ്ധിക്കീവേണം ഇങ്ങത്തെ ആസുഖങ്ങളൊക്കെ വന്ന് പെട്ടാലേ
അതാണ് എന്തായാലും പിന്നെ ആഹ് വരെ രോഗങ്ങള് ഇപ്പ മഴക്കാലായാല് ഇതൊക്കന്ന് ശ്രദ്ധികന്നെ വാണം കാരണം
ഇപ്പൊ എങ്ങനെയാണ് മയക്കാലൊക്കായിറ്റ് വെള്ളക്കെ ഇണ്ടോ അവിടെ ഏതോ കെന കനാ തോടോ പൊയ എന്തോ ഒന്നുണ്ടായിരുന്നല്ലോ
ആഹ് നമ്മളവിടെ വെള്ളണ്ട് നമ്മള അടുത്തൊന്നും വെള്ളല്ല കാരണം നമ്മള് ഈ മഴക്കാലത്താണ് പിന്നെ അല്ല ഒരു വേനൽക്കാലത്താണ് നമ്മള് കെണറ് റിങ്ങിട്ട്താത്തിയത് കെറച്ചുകൂടി താഴ്ത്തി അതൊണ്ട് എന്തിണ്ടെന്നെറിയോ സമയത്ത് നമ്മക്ക് വെളളുല്ലാത്ത സമയത്താണ് അത് ചെയ്തത് അതുകൊണ്ട് ഇപ്പോഴും ഒരു എട്ട്റിങ്ങ് ഏഴ്റിങ്ങ് വെള്ളപ്പഴും ഇണ്ട് നമ്മള അടുത്ത വീട്ടിലൊന്നും വെള്ളല്ല ഉം നമ്മടെ അടുത്ത വീട്ടിലൊന്നും വെള്ളല്ല കാരണം അവിടെ മഴ വെള്ള ഇണ്ടാവണ മഴ ആയിട്ടില്ലല്ലോ ഉം ജെസ്റ്റ് ചെറിയൊരു മഴയെല്ലായിട്ടേള്ളൂ
ഉം ഉംഞങ്ങളെ വീട്ടില് അതേപോലെ ഞങ്ങളെ ഉം എന്താപറയാ അവിടെ ഒരു കൊളണ്ടായിര്ന്നേ അപ്പം ആ കൊളം കൊളത്തില് ഞാൻ കുളിക്കാൻ പോവാറില്ല പക്ഷെ അവിടെപ്പങ്ങനെ കേറെ ആളുകള് ഞങ്ങളടത്തുള്ള താതാ അവിടെ ത്തളുകളൊക്കെ ഇങ്ങനെ കുളിക്കാപോണങ്ങന കാണാം അപ്പൊ ഞാൻ വിചാരിച്ചും ചെയ്തു ഈ കുറെ ദെവസായിട്ട് വെള്ളം ഇല്ലാതെ ഒരു കെർച്ച് വെള്ളാഉമ്പോം അത് ക്ലീൻ ഡ നല്ലതല്ലല്ലോ ശുദ്ധമായതല്ലല്ലോ ഇപ്പ പ്പനികൊക്കെ ഇതായോ വെള്ളം ഉണ്ടായപ്പോ കെറച്ചത് ക്ലീൻപ്പ് ആയോന്നറിയില്ല ഇല്ല അതാഞാൻ ചോയിച്ചേ ഇപടവെള്ളല്ലേ ഇണ്ടായില്ലേന്ന് പിന്നെ ആഹ് ഞങ്ങള് ഇന്നാള അയലാണ്ട് ഇങ്ങനെ പോന്നപ്പോ നിങ്ങളെ വീട്ട്ക്കിങ്ങനെ വന്നപ്പോളേ അത അവിടെ ഒരു കൊളം നല്ലോ ക്ലീൻ ആക്കിട്ടൊക്കെ ഇണ്ടല്ലോ നിങ്ങക്കറിയോ
ആഹ് അവിടെ അത് ഒരു പഞ്ചായത്ത് കൊളം അവിടെണ്ട് നമ്മളെ അതെ നല്ല വെള്ള ആയില് വെള്ള ഇണ്ട് ണ്ട്ന്നാണ് എനിക്ക് തോന്നുന്നത്
ആഹ് വെള്ളുണ്ട് അപ്പം നല്ല ക്ലീനാക്കി അവിടെ നക്ക്ന്നോണ് ഭയങ്കരായിട്ട് കാട് ഇക്ക പറഞ്ഞു ഞങ്ങള് ക്ലീനാക്കിരാണ് കണ്ടത് ക്ലീനാണോ കണ്ടില്ല അപ്പിക്ക പറഞ്ഞു അത് ഇപ്പോ അടുത്ത് ക്ലീനാക്കിയതാണന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഓരോ നൂട്ടുകാരൊക്കെ ഇപ്പ അങ്ങനെ
മെമ്പറാ മെമ്പറ് ഒരു പഞ്ചായത്തിന്ന് ഇണ്ടായിന് ക്ലീനാക്കണ ഒരു പ്പൊക്കളം എ എത്രോ കൊളം ഒരു അതുപോലെ കിണറൊക്കെണ്ട് അപ്പൊ നമ്മള് താറവാട്ടിലൊക്കെ പഞ്ചായത്ത് കിണറൊ പ്പക്ലീനാക്കി എടുത്തിണ്ട് ഫ്രീ ആയിട്ട്
ഓ അയ് ശെരി പഞ്ചായത്ത് അങ്ങനെ വീട്ടില് നമ്മള് പറഞ്ഞാലങ്ങനെ ചെയ്യായിരിക്കും
എല്ല പഞ്ചായത്ത് കിണറിന് ആ പഞ്ചായത്ത് കിണറിനേ കിട്ടുള്ളൂ
ഓ അയ് ശെരി ആഹ് അങ്ങനെ ആഹ് ശെരി എങ്ങനെ ആയാലും നല്ല ഉപയോഗാണ് കാരണം എന്താച്ചാല് എന്താ പറയാ ഈ ഇതൊക്കെ ഇങ്ങന കൂട്ടായ്മ ഇണ്ടാവുമ്പോ മാത്രമേ ഇങ്ങൻത്തൊക്കെ ക്ലീനാവുള്ളൂ
ഞമ്മളെ വീട്ടിലുപ്പം കിണറ് പിന്നെ എല്ലം ക്ലീൻ ആക്കിപ്പോ അതൊരു ഇക്കാക്ക ക്ലീൻ ആക്കലുണ്ടായിരുന്നു അത് മോനെ എന്താ ഇത് അറിയോ നമ്മള് ആഹ് മോന് പിന്നെന്ത്‌ ചെയ്തു മോന് ഞാൻ പൊ നമ്മചെറിയൊരടുപ്പുണ്ട് അപ്പോ അവിടെങ്ങന തീയത്തിച്ച് നമ്മള് ചോറൊക്കെ മ്മള് സ്കൂളില സൊക്കെ നമ്മള് എന്ത്‌യ്യും പുറത്ത് ചോറ് വെച്ചതാ അപ്പൊ ഓൻ അവിടുന്ന് തീ എടുത്തിട്ട് നേരെ കിണറില് വല ഉണ്ടാവല്ലോ ഗ്രില്ലിട്ടിണ് കെണറിന്റെ മൊകളില് ആ ഗ്രില്ലിന്റെ മൊ മുകളില് പിന്നെ വേറെ നെറ്റ് ചെറിയ നെറ്റി ടുഅല്ലോ ആ നെറ്റിമ്മല് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു പിന്ന ഓലക്കൊടി ഓലക്കൊടില് വെള്ളാ തീ കത്തിച്ചിട്ട് ആ ഇട്ടു ആ ഓൻ തീ കത്തണ കണ്ടിങ്ങനെ നിന്നതായിരിക്കും ഞാനകത്ത് കരി എടു ക്കാൻ പോയ സമയത്ത് നല്ലൊരു സൗണ്ട് ആ സൗണ്ട് കേട്ട് ഞാൻ ഓടി ച് ഞാൻ വിചാരിച് മോനറ്റ ചാടിയോന്നാ അപ്പൊ ഓടി ചെന്ന സമയത്ത് ഈ പിന്നെ കിണറില് എന്ത് ചെയ്തു മോട്ടറിന്റെ വള്ളി നമ്മള് കെട്ടുവല്ലോ ആ വള്ളി വ കയറ് ക ത്തി കത്തികാണ്ട് മോട്ടറ് വെള്ളത്തില് വീണതാ ആ ഒരു സൗണ്ടില് ഉം നല്ല സൗണ്ട കേട്ടെ എന്നാ ശരി ട്ടോ ന്നാല് ആഹ്